ഹലോ കേൾക്കണില്ലേ
ആ കേൾക്ക്ണ്ട്
എന്തൊക്ക്ണ്ട് സുഖല്ലേ?
സുഖാണ്. എന്തൊക്കെ പ്പാട്?
സുഖാണ് ചായൊക്കെ കുടിച്ചാ സുഖാണ് ചായൊക്കെ കുടിച്ചോ ച്ചാ
ആ ചായകുടിച്ചു
ഉം എന്താണ് കടി
കടി ബേക്കറിയായിരുന്നു റസ്ക്. മോക്ക് ചായകൊടുക്കെര്ന്നു റസ്കും ചായിം കൊടുകേർന്ന്
അത്ശരി പിന്നെ ഒരാളെന്നേയുള്ളു
അല്ല മൂന്നാള്ണ്ട് രണ്ടാള് സ്കൂള് പോയി ക്ക്ണാ ചെറിയ ചെറിയ മോക്ക് ചായ കൊടുക്കേര്ന്ന്
അയ്ശരി പിന്നെന്തെക്ക് ക്കേണ്ട് വൈകുന്നേരം വേറെ എന്തേ കടി ഉണ്ടാക്കോ
ആഹ് ന്തെങ്കിലൊക്കെ ചായിം കടിം ക്കെണ്ടാക്കും
ആഹ് ആഹ് ആഹ്
ഉം അപ്പ സമൂസ ഇണ്ടാക്കാന്ന് ഇങ്ങനെ വിചാരി ക്കിര്ന്ന്
ആഹ് ശരി
ഉം
ആഞ്ഞ് മഴക്കെ ആവുമ്പം പ്പപ്പയ്ന് മഴക്കെ കൊർച്ച് കൊറവ്ണ്ട് ലെ
ആഹ് അപ്പ രണ്ട് മൂന്ന് ദിവസാ
ഉം വയില്ലാണ് വെയിലാകുമ്പം നല്ല വെയിലും ഇല്ലേ
ഉം നല്ല ചൂടാണ്
ഉം ഉം ഓരോരിടത്തില് ഡഡത്തില് ബിരിയാണി ആഹ് ഇഷ്ട്ടൊള്ളതക്ക അങ്ങനെ കയ്ക്ക പിന്നെ ബിരിയാണി ആഹ് ഇന്നലെ ഇവിട്ന്ന് കൊണ്ട്വന്നതായിനു അപ്പം കുട്ടികള് സ്കൂളുക്കും കൊണ്ടോയി അങ്ങനെ പിന്നെ ബാക്കി വന്നതിന്റെ ശേഷം ഇപ്പ കഴിക്യ പറ്റുന്നോലും പറ്റാ കൊറച്ചൊണ്ട് അപ്പൊ മറ്റ് വേറെ മറ്റ് പറ്റാത്തോലെ ഓല്ക്ക് ഇഷ്ട്ടൊള്ള പഴോ അങ്ങനെ എന്തെങ്കിലൊക്കായിട്ട് കയ്ക്കും മക്കള് എത്രയിലാ പഠിക്കണേ
ഒര് വലിയാള് ആറാം ക്ലാസില്
ആഹ് ശരി ഗവൺമെൻറ് സ്കൂളല്ലെ ഗവൺമെൻറ് സ് കൊള്ളാല്ലേ
ആഹ് ഗവണ്മെന്റ് സ്കൂളിലാണ് പഠിക്കണത് രണ്ടാളും ഒരെ സ്കൂൾ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ
അഹ് ശരി
രണ്ടാമത്തെ അൾ മൂന്നാം ക്ലാസിലാണ് പഠിക്കുന്നത്
അശരി ഭക്ഷണക്കെ ഫുഡ് ഒക്കെ സ്കൂളിൽ ഉണ്ടാവു ലെ
ആ ഫുഡ് ഒക്കെസ്കൂളിൽണ്ട്
അ അ നമ്മൾ ഹെ അവു ന്ന് നല്ല ഭാഷനാക്കെ കിട്ടും ഇവടിം അധെനെ പക്ഷെ മടിയാണ് ഒള്ളു കൊണ്ടോവാന ഇഷ്ടം
അ വീട്ടിന് കൊണ്ട് ണ്ടാവണവും
ന്ന് കൊണ്ടരാൻ വരി നിൽക്കണം അത് അദ്ദേ നെക്കെ പറയും വിട്ടുന്നവബോ നമ്മക് ബുദ്ധിമുട്ടാണെന്നും
അ അദെന്നെ
ക്കും നോക്കണ്ടേ ഇന്ന് പിന്നെ ബിരിയാണി ഉണ്ടായാധൊണ്ട് തെറ്റ് പോയി ഉം
ങ്ങൾക് എത്ര മക്കള
ഇനിക്ക് മുന്നാൾ മൂന്ന് പെൺകുട്ടിളാണ്
കൂൾ പോവുണ്ട
അ ചെറിയ ആൾ നെയ്‌സറിയിൽ പോവുണ്ട് വലിയാൾ ഏട്ടാം ക്ലാസിലാണ് മുത്താൾ പിന്നെ ഓൾ വേറെ സ്കൂ സ്കൂളിലാണ് മറ്റൊല് രണ്ടാളും ഒരു സ്കൂളിൽതന്നെ ഓൾ ഐ സ്കൂളിലാണ് ട്ടിലെത്തെപ്പം പിന്നെ ആ ബസിനാണ് പോക്
ഏ മോൾ സ്കൂൾ വിട്ട് വന്ന
അ വണ്ണിന് കുളിക്കാൻ പറന്നയച്ചതാണ് അ ഒന്നും പറഞ്ഞാലും കേൾക്കുല
ഏ കുളിക്കാൻ അ അ കുളിക്കാൻ ഓടെ വീട്ടീന്ന് അല്ലെ നിങ്ങ കൊളത്ത് പോയിക്കുണോ
കൊളത്ത്ക്കൊന്നും പോയിട്ടില്ല കൊളത്ത്ക് പോക്ക്ണ്ട് ഇന്ന് പിന്നെ പറഞയച്ചിട്ടില്ല
ആ ആ
ഫ്രണ്ട്‌സേൾ വന്ന് വിളിച്ചൊണ്ടോവും ന്നാലും ഞാന് ന്ന് വുട്ട്ട്ടില്ല പിന്നെ ന്നെപ്പൊ പലേ അസുഖങ്ങളും കേക്ക്ണ് അതും പേടിയാണ്
ഉം വ വെള്ളത്തിലൂടെ പകരണ ഒക്കെ പല
മ്മ് അതാണ് ട്ടിന്ന് മരിച്ണ് ഫോണിൽ കണ്ട്
ഉം
ഉം ഓരോട് പറഞ്ഞ കേക്കുലല്ലോ ഓൽക്കോലെതെല്ലെള്ളു അവര് കളി ഓലെപ്രായപ്പതല്ലേ ന്നെ നീന്താൻ പഠിക്കാനൊക്കെ നല്ലതല്ലേ ച്ച്ട്ടാണ് വിട്ണ്ടാനത് പിന്നെപ്പം പഠിച്ചാണ് ഇഞ്ഞിപ്പൊവല്ലാതെ അയക്കൂലാന്ന് പറയും അതോണ്ട് പിന്നെ ചോയ്ക്കലൂല്ല
രണ്ടാളും പട്ച്ച്ക്ണൊ നീന്തം
ചെറിയോള് രണ്ടാമത്താള് ഒന്ന് കൊറച്ചും കൂടൊന്ന് ആവാണ്ട് ന്നാലും മൽന്നൊക്കെ നീന്തുംനൊക്കെ വന്ന് പറീം വല്യോള് ചാടൊക്കെ ചെ ഏ‌ നല്ലം പട് നല്ലം പട്ച്ച്ണോ ഇവള് കൊൾത്ക്ക് മേലെ നിന്ന് ചാടും കണ്ടു അപ് ഇവടെക്കെ വള്ളള്ള ഏരിയാവുമ്പോ പഠിക്കാഞ്ഞാലും ബുദ്ധിമുട്ടാണ്
ആഹ് അതെന്നെ
ഊം
ഇങ്ങളെ പാഗത്തൊക്കെ വള്ളെ ള്ളേ ഹ്
ഉം വെള്ളള്ളെരി ഹ് പിന്നെ മറ്റ് മ് ചെറിയാളെന്താ അമൃതപ്പൊടി തിന്നോ
ആ അമൃതപൊടിപ്പൊ രണ്ടീസായിട്ട്ങ്ങനെ കൊട്ക് ണ് ണ്ട്. വല്യേ ഇഷ്ട്ടൊന്നുല്ല.
ആ ആ ആ. ല്ലാ അങ്ങൻതൊക്കെ കഴിക്കണം ഇന്നാലെ കുട്ട്യേൾക്ക് മ്
പനിണ്ടായപ്പൊ ഇപ്പൊന്നും തിന്ന്ണില്ല, ത് ന്നാനൊന്നും ആവശ്യല്ല.
ആഹ്... അതാണ്
ത്ത്യതാണ് അമൃതപ്പൊടി തുന്നൂന്നെര്തി.
ആഹ് ആഹ് ആഹ് ആഹ്. തിന്നിട്ട്യാലയിനൊക്കൂല.
ആഹ്
കാരണം അമൃതപ്പൊടിയൊക്കെ അത് നല്ല ഫുഡാണ്. മ് ന്നാ വയ്യാഞ്ഞാപിന്നെ വേണ്ട അതാണ്.
ആ വയ്യാതായ ഒന്നും ആവശ്യല്ല്യ.
ഉം പിന്നെ ചക്കാ മാങ്ങന്റൊക്കെ സീസണല്ലേ, അപ്പങ്ങൻത്തൊക്കെ കിട്ടിയാലും നല്ലതാണ് കുട്ടിയേക്ക് ത് ന്നണതൊക്കെ.
ഓ ഇവൾക്ക് ചക്കിം മാങ്ങൊന്നും വല്യ താല്പര്യല്ലാത്ത ആളാ.
ആഹ്.. അഹ്ശരി ആ അങ്ങനത്തൊക്കെ ആ ആ
ഇത് മറ്റോർക്കണ് ആതൊക്കെ
ആ ഹ ശരി പറ്റ്ണില്ല. ഉം ഓളപ്പവ്ടെ?
ല്ല പൊറ്ത്തോയിക്ക്ണ് ജോലിക്കോയത.
ഏ ശെരി ന്നെ ഏ വേറെന്തൊക്കെണ്ട്?
അ വേറെക്കെ നല്ല
പിന്നെ മദ്രസക്ക് കുട്ട്യളെങ്ങനെ പോക്ക് മദ്രസ് അട്ത്തെന്നേണോ വീട്ൻ്റെ?
ആവീട്ൻ്റെ അട്ത്തെനെ നട്ന്ന് പോവല്
ആ ആ
മ്മ് സ്കൂൾക്ക്പിന്നെ വണ്ടിക്ക് പോക്ക് മ്മ് അത് പിന്നെ കൊർച്ച് ലോങ്ങാണ് സ്കൂളുൾക്ക് നടക്ക്ണ കുട്ട്യളുണ്ട് പക്ഷേ ഇവര് നടക്കൊന്നുല്യ
മ് മ് ഉം അശെരി ന്നെ പനി വെള്ളം ദൊക്കെയിട്ട് ങ് മഴ മഴ അ ല്ലേപ്പം അതോണ്ട് ജല്ദോഷം പിട്ച്ചദ മ്മ് മ് മ് മ്
ഇപ്പം പോവ്വന് മു മു
മ് മ് എവ്ട്ക്കെങ്കിലുംപോവ ടൂർഒക്കെ പോവല്ണ്ട
ഏ
ടൂർഒക്കെ പോവല്ണ്ടോയിക്ക് പൊർത്തൊക്കെ പോവലുണ്ടോന്ന് ചോയ്ക്ക ഹലോ ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ കേൾക്കണില്ല ഹലോ ഹലോ